ഹലോ ആ കേൾക്ക്ന്ന്ണ്ട് ആ കേൾക്ക്ന്ന്ണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ ആ എന്തൊക്കെ വിശേഷങ്ങള്
ആ വിശേഷം സുഖായിട്ട് പോകുന്നു ആഹ് പിന്നെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തന്ന് പറഞ്ഞിട്ട് എന്തരായി പോയാരുന്നോ
ആ ട്രിപ്പ് പ്ലാൻ ചെയ്തു നമ്മള് വെക്കേഷനിൽ പോയി
എവിടാ പോയെ
നമ്മള് പോയത് മൈസൂ സൂര്, ഊട്ടി അങ്ങനെ പോയിട്ടുണ്ട്
ആഹ്
അവിടെ ഇപ്പ ഈ വെക്കേഷനായിട്ട് പോയി
ഹലോ
ഹലോ
ഹലോ ആഹ് കേക്കാം പറഞ്ഞോ
ഈ വെക്കേഷനായിട്ടെ അവിടൊക്ക പോയി കറങ്ങി പോന്നോ നമ്മള് അവിടെക്ക പോയി അ ദീ അടിച്ച്പൊളിച്ചു മക്കൾക്കൊക്ക ഇഷ്ടാണല്ലോ ഈ വെക്കേഷനാകുമ്പഴേ നമുക്ക് ത്തേയൊക്ക ചെയ്യാം കൂടുതലും പറ്റും അല്ലെങ്കി സ്കൂള് ലീവ ക്കിട്ട് പോകല് നട ക്കൂലല്ലോ അപ്പോ അതില് ആ സാഹചര്യ ത്തില് അടിപൊളിയായിരുന്നു നമ്മളി പെരുന്നാൾക്കാണ് പോയത് നല്ല രസുണ്ടായിരുന്നു
അല്ല പിള്ളാര് ആഹ് എല്ലാരുമായിട്ട് പോകുമ്പോ നല്ല രസായിരിക്കും
അതെ വൈബ് ഒക്കെ അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്തു പിന്നെ നമ്മളീ ഒരു വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടാതെ ഈ പുറത്തൊക്കെ പോയിട്ടൊന്ന് റിലാക്സ് ആകുന്നത് നല്ലതാണല്ലോ നമ്മളെ സമ്മതിച്ചിടത്തോളം ഈ ഒരു വീട്ടിലൊതുങ്ങികൂടല്ലല്ലല്ലോ നമ്മുടെ ജീവിതം പൊറം ലോകം നീട്ടി ഇട്ടക്ക്ണ്
ഒരുപാട് കാണാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലേ നമ്മുട നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ് ഷ്ടംപോലെ കാ നുണ്ട് പക്ഷെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യങ്ങൾ പലർക്കും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ശെരിക്കും
കിട്ടി നമ്മള് രണ്ട് മൂന്ന് തവണ പോയി ഇപ്പോ ഈ വെക്കേഷനായിട്ട്
ആഹ് ആ
വാഗമണ്ണ് പോയ് വന്ന് പിന്നെ നമ്മള് പോയത് ഇവിടെ അടുത്തൊരു പ്രദേശത്ത് തന്നെയാണ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യായിട്ട് ഈ വെക്കേഷൻ ആയിട്ട് കറക്കം തന്നെയന്ന് വേണങ്കി പറയാ
പറയാം ആ
വലിയ പെരുന്നാൾക്ക് ഒരു ടൂറും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്
ആഹ ആഹ
പ്പട കൂടിയിട്ടാണ് എനിക്ക് ഈ സോളോട്രി പ്പിനോട് യോജി പ്പില്ല എനിക്കിഷ്ടല്ല
ആഹ് അല്ല ഫണ്ണായിട്ട് പോണോന്നുണ്ടെങ്കിൽ എല്ലാരും കൂടെ ഒരു ഒരുമിച്ച് പോണത് തന്നെയാണ് രസം അപ്പോ വെല്ല്യ വണ്ടിയൊക്കെ വിളിച്ച് അതിനാത്ത് എല്ലാരും കൂടെ പാട്ടും ഇല്ല ഇല്ല എനിക്കും ഒറ്റ് റ്റക്ക് പോണതിനോട് അത്ര താല്പര്യല്ല പക്ഷെ ഇങ്ങനെ എല്ലാരും കൂടെ അടിച്ച് പൊളിച്ചിങ്ങനെ പോണേനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതാണ് ഞങ്ങള് മാക്സിമം പോണത് അങ്ങനെ തന്നെ
ആ ഞങ്ങളും അങ്ങനെ തന്നെയാ പോകാറ് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് തവണയെ
ആ ഫ്രണ്ട്സിന്റെ കൂടെ ആവുമ്പം ആ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ട് ആ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെന്ന് പറയുമ്പ അത് വേറെ ലെവലണ് അവരാകുമ്പം നമ്മുടെ നമ്മുടെ വൈബല്ലേ നമ്മുടെ എല്ലാ ഇതുമാ അറിയാവുന്നത് നമ്മളെ വീട്ടു കാരെകാളും കൂടുതല് അവ
അതെ അതെ ഫ്രണ്ട്സിനൊക്കെയാണ് അറിയാ നമ്മടെ
രസവാണ്
ആഹ് എനിക്കും ഇഷ്ട്ടാണ് ഫ്രണ്ട്സിന്റെ കൂടെയും ഫെമ്മിലിൻ്റെ കൂടെ ഒക്കെ പോവാന്
പോവാൻ ആഹ്
അടിപൊളിയാണ് പിന്നെ എന്താെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവാണെങ്കിലും നമ്മളാരും ഈ യാത്ര പോകാന്ന് പറയുമ്പോൾ നമ്മൾ പോവാതിരിക്കൂല്ലല്ലോ സ്വാഭാവി ആണ് അത് പോകും എങ്കിലും ഈ ഹെൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സുഖായിട്ട് പോകാം നല്ല രസവാണ് യാത്ര ത് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ നിങ്ങള്
ആ തന്നെ തന്നെ യ്യോഎനിക്ക് ഭയങ്കര ഇഷ്ട എങ്ങനാ വച്ചാ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും യാത്ര ചെയ്തോണ്ടിരിക്കണം അങ്ങനെ ഇതിലും പക്ഷെ എ എന്റെ സാഹചര്യം ഇപ്പം മോശാണ് കാരണം ങാ പ്പം അപ്പന് കട ഉള്ളത് കൊണ്ട് അങ്ങനെ ഇപ്പോഴും പോവാൻ പറ്റില്ല എന്നാലും ഞങ്ങൾ പോവേ പോവാനുള്ള സമയത്തൊക്കെ ഞങ്ങള്
അതെ സ്വന്ത ഒരു വാഹനവും നേരോ ഉണ്ടെങ്കിലും നമുക്ക് പോകാലോ? കയ്യില് ഫിനാൻ ക്ഷൽ ഏ
ആ പക്ഷെ നമ്മള് മാത്രായിട്ടാണ് പോണെങ്കി ഒരു ഒരു പരിധി വ നമുക്ക് നമ്മുടെ ചെലവുകളെ ചുരുക്കിക്കൊണ്ടു പോകാൻ പറ്റും
അതെ അതെ അതെ അത് ശരിയാണ് ഫുഡുകളൊക്കെ നമുക്ക് വീട്ടിൽന്ന് ഉണ്ടാക്ക കൊൊണ്ടാവാല്ലോ അതിനൊക്കെ പറ്റുവല്ലോ
ഒരു ദിവസം മൊത്തം അങ്ങനെക്കെ പോകും പിന്നെ ഇ ചെലത് നമുക്ക് അങ്ങനെ മെച്ചേക്കാല്ലോ ചെല ഫുഡുകൾ നമ്മുക്ക് വെച്ചേക്കാല്ലോ
അതെ പിന്നെ പിന്നെ എങ്ങോട്ടേലും പോയിട്ടുണ്ടോ ഇതിന് മുൻപി
ആ ഏ ഇല്ല അത് ഒരു ഡ്രീമ ഇങ്ങനെ കെടക്കുന്നത് എല്ലാറ്റിലൊന്ന് പോണന്ന് അത് ഭയങ്കര ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എന്തോ ശരിക്കും ഞാന്. അത്ഒരുപാട് ആഗ്രഹിച്ചേത് സത്യം ഡ്രീം ആണെന്ന് വേണമെങ്കി പറയാം കാരണം നമ്മുടെ ഒരു യൂ യൂട്യൂബ് ചാനല് കണ്ടിട്ടില്ലേ ദേ ഇത് നിറച്ച് മഞ്ഞൊക്കെ ആയിട്ട് അതിനോത്തൂടെ ഇങ്ങനെ അവര്
മണാലിയോ എവിടെയാണ് പോണത്
പില്ലന്റെ ഉണ്ടല്ലോ
ഫിൻലാൻഡ് ഓ ഫിൻലാൻഡ് ഓ
ആ അവിടെ പോകുമ്പോ
റഷ്യ ആ ഭാഗത്തൊക്ക ഉണ്ടോ മഞ്ഞ്
പക്ഷെ എനിക്കെന്തോ അവിടെ ഭയങ്കര ഇഷ്ടാണ്. ആ മറ്റ ആ അറോറാ ലൈറ്റ്സ് ഒക്കെ
മനോഹരമായ ഒരു സ്ഥലാണ് ആ അതെ അതെ
അതൊന്ന് കാണണം ശരിക്കും അതൊന്ന് ആ അതൊന്ന് ലൈവായിട്ട് കാണണന്നുണ്ട്
കണ്ടറിയേണ്ടത് തന്നെയാണ് നമ്മള് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് എനിക്കിഷ്ട്ടാണ് ആഹ് ഇഗ്ലു ഹൗസ് ഇഗ്ലു ന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇണ്ടാക്കി
അത് നമ്മളെ മലയാളീസ് എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാക്കും ഒരു യൂട്യൂബ് ചാനലില് അവര് പക്ഷെ അതിന് ശേഷമാണ് ആ ഒരു രാജ്യത്ത് ത്തോ അത്രയും പിന്നെ ഏറ്റവും പീസ്ഫുള്ളായ രാജ്യം കൂടാണ്
അതെ അതെ അവിടെ
മാസം സൂര്യൻ ഉദിച്ചു നിക്കും ആറു മാസം അസ്തമിച്ചു കിടക്കും രാജ്യമാണത് ആ അതുകൊണ്ട്
എക്സ്പെൻസീവ് ആയിരിക്കും അവിടക്കൊക്കെ പോവുകയന്ന് പറയുമ്പോ അതാണ് ഏ നമുക്ക് ക്ക് യാത്ര കൊറച്ചുണ്ടാവും
യാത്ര പക്ഷെ അവിടെ എങ്ങന അതൊരു ഡെവലപ്ഡ് കൺട്രി അല്ലന്ന് തോന്നുന്നു
ആ
അങ്ങനെ ഒരു ഇതല്ല പക്ഷേ എന്താണ് ആ രാജ്യത്തോട് തോന്നിയത് ആ മഞ്ഞ് തോന്നി ഇഷ്ടംന്ന് പറയുന്ന ആ മഞ്ഞിന്റെ ആ ഒരു ഇത് കണ്ടിട്ട് മാത്രമാണ് പിന്നേന്ന് പറഞ്ഞാ സ്പ്രിങ് സീസണില് അവിടെ ആ ആ സ്പ്രിംഗ് സീസണിലന്ന് പറഞ്ഞാല് ഫുൾ ടൈം സൂര്യൻ ഉദിച്ചു തന്നെ നിക്ക ആറു മാസം സൂര്യൻ ഉദിച്ചു തന്നെ നിക്കും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇഷ്ടം ആ പിന്നെ ഈ ബെറീസ് ഒക്കെ തന്നെ എന്താണ് വയൽ ആഹ്‌ ഓ ഈ ഫോറസ്റ്റില് തന്നെ എങ്ങനെ ബെറീസ് പലതരത്തിലുള്ളത് ഉം അവരത് സ്റ്റോർ ചെയ്ത് വിൽക്കുന്നതും പക്ഷെ അതിന്റെ നെഗറ്റീവ് സൈഡ് വല്ലോണ്ടോന്ന് അറിയ കാരണം ഈ നമ്മൾ ഈ കാണുന്ന മൊത്തം പോസിറ്റീവ് സൈഡ് മാത്രമാണല്ലോ നമ്മൾ കാണുന്ന അവര് നെ
അതെ ആഹ് അതെ അറിയില്ല അത് അവര് കാണിക്കൂല്ലല്ലോ അങ്ങനെ.
ആഹ് കാണിക്കത്തില്ല പക്ഷെ അവര് പറയ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. വലിയ ആൾതാമസൊന്നും തിങ്ങി തിങ്ങി ആളുകൾ താമസിക്കുന്ന സ്ഥലമൊന്നും അല്ല അത്.
അതെ.
ആ കൂടുതലും ഡീറ്റെയിൽസും കാ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല.
ത്ത് വീടുകളില്ലാത്തൊരു ഇതാണ്. ഒരു വീടാണെങ്കില് പിന്നെ കുറച്ച് വിട്ടിട്ടാണ് അടുത്ത വീട് അങ്ങ
അടുത്ത വീടുള്ളത് ആഹ് അത് അതൊക്കെ എന്താ പിന്നെ ആഹ് ഈ ഹിമാലയം അവിടെ ഒന്ന പോണുണ്ട് പക്ഷെ നടക്കത്തില്ല നടക്കത്തില്ലെന്നറിയാം പക്ഷേ അത് ഇഷ്ടമാണ് ആ ഇഷ്ടം തുടങ്ങിയന്ന് പറഞ്ഞാ നമ്മള് ആഹ് സ്വപ്നം ആ ഇഷ്ടമൊക്കെ തുടങ്ങിയ ഏഴാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് ആ ഇഷ്ടമൊക്കെ ആ ഒരു നമുക്ക ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു ഹിമാലയ സാനുക്കൾ എന്നും പറഞ്ഞു അങ്ങനെ എന്തൊണ്ട്. അപ്പം അതിനകത്ത് എഡ്മഡ് ഹിലാരിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അ അതിനെ കൊറച്ച് ഒരു യാത്രാ വിവരണം കണക്കായിരുന്നു ആ സംഭവം അതിനകത്ത് ഉണ്ടായിരുന്നത് അതിനുശേഷം ഹിമാലയത്തിൽ പോകണന്നുള്ള ഒരു ആഗ്രഹം തോന്നി. ശരി ആഹ് ഹിമാലയം കീഴടക്കുക എന്ന് പറയത്തില്ലേ
ഒരാഗ്രഹമുണ്ട്. മണാലിയിലൊന്ന് പോ പിന്നെ നിങ്ങള് പറഞ്ഞ ഫിൻലാൻഡിലും പോകാൻ എനിക്കിഷ്ടമാണ്.
ഇഷ്ടാണ? ന്താ ഈ മഞ്ഞുള്ള ഭാഗങ്ങളില് ങ്ഹ് നമ്മള് ഈ ഇങ്ങനെയൊക്കെയുള്ള യാത്രകള് ചെയ്യുമ്പോഴത്തേനെ ഉ നമുക്ക് എന്തൊ അപകടങ്ങള് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് മലകളിലൊക്കെ പോകുമ്പോഴത്തേനെ
ആഹ് അത് ശരിയാണ്
സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ്
അതെ ഒരു മാ ഒരു പർവത പർവ്വതാണല്ലോ അത്
പക്ഷെ ആ പോകുന്ന ഭാഗങ്ങളിൽ തന്നെ ഇങ്ങനെ പർവതാരോഹകര് മരിച്ച കിടക്കുന്നത് കാണാന്ന് നമുക്ക് ആ ഒരു നോവലില് തന്നെ പറയുന്നുണ്ട് ആ ബോഡികളുടെ ഇടയിലൂടെ നമ്മൾ കേറി പോകേണ്ടതെന്ന് ഹിമാലയം കീഴടക്കാനായിട്ട്
ആഹ്
പക്ഷേ വർഷങ്ങളായാലും ഇതെല്ലാം ഫ്രീസ് ചെയ്ത് വെ ച്ചേക്കും പോലെ തന്നെ ബോഡി കിടക്കും നശിച്ചു പോകത്തില്ല ആഹ് അങ്ങനെയൊക്കെ ഉണ്ട് അത് കേട്ടപ്പോ ഒരു പേടിയില്ല ഇല്ല അങ്ങനെ പിന്നെ ഹിമാലയത്തിൽ പോക്ക് സ്റ്റോപ്പ് ചെയ്ത് എന്നെ സ് നം കാണാല്ലോ നമുക്ക് ഹ് നമ്മുടെ മൈൻഡല്ലേ അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും സ്വപ്നം കാണാം ഊം ശരി ആ പിന്നെ നമ്മൾ കൊടൈക്കനാലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കൊടൈക്കനാൽ അതും നല്ല സ്ഥലാണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടാ ചാ തട ചാർ കണക്കൊരു നക്ഷത്രത്തടാകോ അങ്ങനെ എന്തോ സംഭവം പറയൂലേ അയ്ന്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല
ഞാന് കൊടയക്കനാലില് പോയിട്ടില്ല ഇതുവരെയായിട്ടും പോയിട്ടില്ല
ആഹ് പക്ഷെ നല്ല പ്ലേസാണെട്ടോ ആ നല്ല പ്ലേസ് ആണത് അവിടെ ആഹ് ഒരു എന്താണ് ഒരു തടാകവുണ്ട് ശരിക്കും അത് ഒരു ആ ർട്ടിഫിഷൽ തടാകാണ്
ആഹ് അ അത്